ആഹ് ഹലോ ആഹ് എന്ത് ആഹ് ഇങ്ങനെ പോന്ന് നിങ്ങള്, ഇ ഇന്നലെ ഇടം പോയിനാ ആഘോഷം എല്ലാം കഴിഞ്ഞിട്ട്,
ഇല്ലല്ലേ പിന്നെ നമ്മള് പോവൊന്നുല്ല മറ്റ ആഹ് പായസണ്ടാക്കിന്,
ആഹ് എ എന്താ?
സേമിയ സേമിയ ആഹ് സേമിയ പൈസം,
അതെയൊ,
ഞാനും രണ്ട് മക്കളും ഉള്ളയിന്ന അപ്പൊ പിന്നെ രണ്ട് കവറ് പാലാങ്ങിയാണ്ടേ,
ആഹ്, അപ്പൊ കൊറേണ്ടാവല്ലോ അല്ലെ രണ്ട് കവർ ഉണ്ടാവുമ്പ തന്നെ കൊറേണ്ടാവും ഉം
കോളന്നു കുടിച്ചു,
ഹാ എന്നേരം തന്നെ വേണ്ടിവരില്ല പിന്നെ പിന്ന, ഇപ്പൊ ഇന്ന് വേണങ്കിലും വേണ്ടി വരും ഇപ്പൊ കുറച്ച് ഫ്രിഡ്ജിലെല്ലാം എടുത്ത് വെച്ചിരുന്നങ്കിലേ, ആഹ് അതാണ് എന്ത് സാധനോ അങ്ങന ഒര്, നമ്മള് വിഷുനെല്ലാം ഈ മറ്റേ പ്രഥമിനല്ലേ?
ആഹ്,
അത് ഭയങ്കര പണിയല്ലെ ആ പായസം ഉണ്ടാക്കാൻ വേണ്ടീട്ട്,
ആഹ് അത് നിങ്ങള് ഉണ്ടാക്കല മറ്റേ അട,
അടയല്ല, പരിപ്പ് ഈ ചെറുപയറ് പരിപ്പില്ലേ,
ആഹ് അതാ,
അതിനൊക്കെ ഉണ്ടാക്കും അപ്പൊ അതിന് കൊറെ പണിയുണ്ട് അതുകൊണ്ട്, കൊല്ലത്തി ഒരിക്കലേ ആക്കൂലോത്,
ഈ അടപ്രഥമന ഉണ്ടല്ലേ നമ്മള് അരിയൊക്കെ അട ഉണ്ടാക്കിയാണ്ട്, ണെ, അത് ഭയങ്കര പാടല്ലേ?
വാങ്ങാൻ കിട്ടല്ലോ, അട വാങ്ങ
ആഹ് ഇപ്പൊ വാങ്ങാൻ കിട്ടും, റെഡിമെയഡ് കിട്ടും ഉം ഉം ഒരു ദോശ ദോശ ചുട്ടിട്ട് അവീൽ വേവിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിണ്ട് അങ്ങനെ, ദോഷല്ല ഞമ്മള് മാവ് കലക്കിയിട്ട് ആവി ആ ആഹ് ആവിൽ വേവിക്ക എന്നിട്ട് അത്ങ്ങനെ കട് പീസ് ആക്കിട്ട് പച്ചവെള്ളത്തില് ഇടാ,
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അല്ലാം പണിയല്ലേ ഇപ്പൊ വാങ്ങ വാങ്ങാനുണ്ടല്ലോ, പക്ഷെ വാങ്ങുന്നത് പോലെ ആവൂലല്ലോ ഇത്,
ഉം ഉം
അത്ര വൃത്തിയില് കിട്ടൊ?
ഉം വാങ്ങണ കൊറച്ചൊരു കട്ടിയൊക്കെ ഉണ്ടാവും നമ്മൾ ഇത് അത്ര കട്ടി ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇണ്ടാക്കുമ്പോ ഉം, ഉംഉ,
നമ്മളാക്കുന്നത് അലിഞ്ഞിട്ട് എല്ലാം കുളാവും,
ഉം
ശെരിക്കും അത് അയിനാക്കേണ്ട ഒരു രീതിയുണ്ട് എന്നാല് അതൊരു നല്ലൊരു ഒരു ഗ്ലാസ് കഷ്ണം പോലെയല്ലേ വാങ്ങുന്നുന്നത്ണ്ടാവല്,
ആഹ് അതെ അതെ അതെ ഉ ഉം
അത് നമ്മള അതധികം ആക്കലല്ല ഇപ്പ
ഉം ആഹ് ആഹ ഈ ചെറുപ്പറി പരിപ്പ് പായസത്തിന് തേങ്ങാ പാല് ഉണ്ടാക്കണ നല്ല രുചിയല്ലേ
ആഹ് തേങ്ങാപ്പാല ഇപ്പ അതും വാങ്ങലന്ന്
ആഹ് ഇപ്പൊ തേങ്ങാ പാലിന്റെ പൗഡർ കിട്ടുവല്ലോ പൗഡർ കിട്ടുമല്ലോ
ആഹ് പൗഡർ അങ്ങനെ വാങ്ങല്ലേ ഇപ്പൊ ഇതിന്റെ ദിനേശിന്റെറെ എല്ലാം പാക്കറ്റ് ഉണ്ട്
ഏ അങ്ങനെണ്ടോ
ആഹ് ഉണ്ട്ണ്ട് പാല്
ഏ അയ് ശരിയാ അപ്പ എല്ലാത്തിനും സുഖ
അതെ അത് നല്ല കട്ടി ഉണ്ടാവുകയും ചെയ്യും ഒരു പാകറ്റ് വേണ്ടു അപ്പൊ നമ്മള് വിഷ്വന്ന് കൊറേ ആക്കും വല്യയ കാലത്തിന്നെ ആക്കും എന്നിട്ട് കൊറേ ഫ്രിഡ്ജിൽ എടുത്ത് വക്കും ഓ
ഗെസ്റ്റ് ഒക്കെ ഉണ്ടാവുവോ
ഇല്ലെങ്കിലും നമ്മള് എപ്പോെങ്കിലും ആക്കുന്നില്ല അപ്പൊ ഏഹ് അന്ന് കുറച്ചേ വേണ്ടിവ രുള്ളൂ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും ഫ്രിഡ്ജില് എത്ച്ചിട്ട് ആദ്യ ആദ്യം ചൂടാക്കി കഴിക്കാ നല്ലടേസ്റ്റണ്
ഉം ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കൊറേ ഉണ്ടോ
അവരില് ഇപ്പ അവരവരുടെ വീട്ടിൽ തന്നെ ആഘോഷല്ലേ ചിലപ്പം വൈകുന്നേരം റ്റ വിരുന്നല്ലാണ്ട് എല്ലാരും ആഘോഷണം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിട്ട ഇരിക്ക അതണ്ട് എടയും പോവ ലൊന്നുമില്ല
ആഹ് നീ വിഷുനൊക്കെ ആവുമ്പോ നമ്മക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം
ആഹ് വന്നോ
ആഹ്
നമുക്ക് പിന്നെ ഇത് ഉണ്ണിയപ്പാക്കലല്ലേ പ്രധാനം കണി വെക്കാൻ വേണ്ടീട്ട്
ആഹ് ഉണ്ണിയപ്പലെ
ഉം ഇവിടെ നമ്മുക്ക് ആരപ്പന്നാ പറയല് കാരല് ചുടുന്ന അപ്പം കാരപ്പം ഉം
ഒക്കെണ്ടാവുമല്ലോ
നെയ്യപ്പം നെയ്യില് ചുടന്ന തല്ലോ ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാ ന ന്നാക്കല്
നെയ്യപ്പന്ന് പറഞ്ഞാല്ത്ത പേ ര്ഉള്ളൂ നെയ്യ നെയയിലൊന്നുംല്ല വെളിച്ചണ്യ തന്നെ പൊരി ടുക്ക ആ വെളിച്ചെണ്ണോ ഓയലോ
ആഹ്
ആഹ് എന്നോട് ഇതേ ഇതേപോലെ ഇതേപോലെ എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചനേ നെയ്യപ്പത്തില് നെയ്യ് ചേർക്കോ ന്ന് നെയ്യിലാണോന്ന് ആഹ് ഒരാളിനോട് ഇതേ പോലെ ചോദിച്ചു ആഹ് ഉ
ആഹ് ചെലവര് നെയ്യല് ഇഷ്ടമുള്ളവരാക്കും എനക്ക് ഈ നെയ്യിൽ ചുടുന്നത് അധികം ഇഷ് ടല്ലഈ ബിരിയാണി നെയ്ച്ചോറും എല്ലാണ്ട് എനക്ക് നെയ്യ് ഇങ്ങെ റെ വേ ഏ ദി നെങ്കിലും ഉപയോഗിച്ചാൽ പണ്ട് ചെറുപ്പത്തിലെ നെയ്യ അങ്ങന ഇഷ്ടല്ല
ഇഷ്ടല്ലല്ലേ
ആ ചൊവ അധിക ഇഷ്ടല്ല പിന്നെ ഇപ്പ
ഉം ഇന്റെ ഇന്റെ വീടില്ലേ ഇന്റെ വീടിന്റെ അടുത്തൊക്കെ പിന്നെ ഹിന്ദൂസ് ആൾക്കാര്ണ്ട്ട്ടാ അപ്പൊ നല്ല രസാണ് ഈ വിഷു വരുമ്പോ ങ്ങള അപ്പം ചുടുമ്പോ ഞങ്ങക്ക് തരും ഞങ്ങള് ഈ നോ നോമ്പിന്റെ ഇതിന് ഇരുപത്തേരാവ് ഉണ്ടല്ലോ.
ആഹ്
ഞങ്ങക്ക് നോമ്പിനെയ് മറ്റേ മുപ്പത് നോ മുപ്പത് നോമ്പിന് ആഹ് നോമ്പിന് അപ്പം ചുടുമ്പോ ഞങ്ങള് അങ്ങോട്ട് ആഹ് അതെ അതെ.
ആഹ്
ക്ക അല്ല രസാ
അതെ അതെ അത് ചെലേത് ബന്ധുക്കള് പറയലുണ്ട അവര് അവര്ടെ ബന്ധുക്കള്ണ്ട് കൊറേ നിങ്ങള അവര് അപ്പൊ അവരീഈ പിന്നാ നോൻമ്പിന്റെ ഈ വലുന്നാണലല്ല എല്ലാം കൊണ്ട് കൊടുക്ക് വര്ക്ക്.
ഉം
പ്പൊ ഇവർക്ക് എന്തായാലും ഓണത്തിന് വിശേഷം കൊണ്ട് കൊടു ത്തേ പറ്റൂ, അവരുടുത്ത്ത് വാങ്ങിത്ത്ന്നുന്നല്ലേ അന്നേരാ അത് ഓഹ്. ആഹ് അതെ ആഹ് ആഹ് ഓഹ് നമ്മക്ക് ഇന്നെ അയബ കൊന്നും ഇല്ലാതൊണ്ട് അതൊന്നും
ആഹ് ഇപ്പൊ ഇപ്പള അതൊന്നുംല്ലേയ് അതാണ് രസം.
അതാനി പ്പൊ ആൾക്കാർക്കല്ലാം ബന്ധങ്ങളെല്ലാം ഇങ്ങനെ അത്ര
പിന്നെവുല്ലാ
ആഹ് അതെ ഉ ഉം. യാ അപ്പം തന്നെ ഇപ്പോ എന്റെ ഫ്രണ്ട് ഉണ്ട് അവരെല്ലാം ഈപാവശ്യം ഓർഡർ കൊടുക്കായിരുന്നു അ ആ ക്കാം മടിച്ചിട്ട് ഉം നമ്മക്ക് പിന്നേ വാങ്ങിയാല അയിൻന്റെരൂ എത്ര പൈസ വേണം നമ്മുക്കി ഇതാ ആക്കിയാലുണ്ടല്ലോ ഒരാഴ്ചെല്ലാം തിന്നാൻ വേണ്ട്. പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരെല്ലാം കളിച്ചിട്ട് വന്നിട്ടും എന്തെങ്കിലും ഈ ബേക്കറി ത് ന്നേനേക്കാള് ഇതെടുത്തെടുത്ത് തിന്നും. വല്ല്യ ആൾക്കാരും അങ്ങനെ എടക്കെടക്കാ ത് ന്നാ വേണ്ട്.
ആഹ്
ഉച്ചക്ക് ചോറുണ്ട് കഴിഞ്ട്ട് വെറുതെ ഇരിക്കുംമ്പോഴും പിന്നിങ്ങെനേ മധുരം വേണം. തോന്നുമ്പല്ലാം എടുത് ത് ന്നൂടെ വാങ്ങിയത് എത്രയാക്ക കൊറചേലും വാങ്ങാൻ പറ്റോ. പൈസ അങ്ങനല്ലേ ഉം ഉം. നിങ്ങൾ പിന്നെ എന്തേല്ലോ പലഹാരം ആക്കുല്ലലേ എല്ലാ
ഉം എല്ലാം ഇണ്ടാക്കും.
നോമ്പ് തൊറക്കെല്ലാം കൊറേ പലഹാരം വേണ്ട അല്ലേ.
ഉം ഉം അത് ഓരോ ദിവസം ഓരോന്നേക്കാരം ണ്ടാക്കാ.
അങ്ങനെന്നെ ആക്കുവോ ഇങ്ങനെ സന്ധ്യക്ക് എന്തെങ്കിലും അത്യാവശ്യം
അല്ല നിർബന്ധൊന്നുല്ല നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കില് വെക്കാ അത്രേ ഉള്ളൂ ഞൻ ഞാൻ ഇൻക്ക് നോമ്പ് തൊറക്കണങ്കി അങ്ങനെ എന്തേലൊക്കെ വേണം അപ്പൊ ഞാൻ ണ്ടാക്കും ഈ യൂട്യൂബിലും ഇൻസ്റ്റയില ഒക്കെ ങ്ങനെ നോക്കി ന്റ റെസിപ്പി നോക്കിയാണ്ട് പുതിയ പുതിയ ഡിഷ് ഇങ്ങനെ പരീക്ഷിക്കും.
പാചകം ഭയങ്കര ഇഷ്ട തോന്നുന്നല്ലെ.
ഉം പാചകം ഇഷ്ട.
ഉം സമീയില്ല എന്നെ ഇല്ലു അല്ലേ.
ഇപ്പൊ ടൈമില്ല ഇപ്പൊ ടൈമില്ല ആദ്യൊക്കെ ഒരു ഒരു ദി സന്നെ നോമ്പ് തോർക്കുമ്പോ മൂന്ന് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കലുണ്ട്.
ഉം.
ഉം ഉന്നക്കായ പഴംപൊരി പഴം നിറച്ചത് ഏഹ് ഷവർമ്മ. ഷവർമാക്കല്ലേ ബ്രെഡോണ്ട്.
ഷവർമ്മ അതുപോലെ ആക്കാൻ പറ്റുവോ വാങ്ങാന്ന് അങ്ങനെ ആക്കാനറിയോ?
ഉം നമ്മള് ബ്രെഡ് പിന്നെ ഇതാക്കിട്ട് പൊരിച്ചെടുക്കാ ആദ്യം.
അതെ ആഹ് ആഹ് ഈ ഇറച്ചി. ചിക്കൻ അങ്ങനെ ആക്കാനറിയോ വാങ്ങുന്നതു പോലെന്നാവോ?
ആഹ് നോക്കണ്ടാവും.
ഉം ഉം. അവരിങ്ങനെ മുറിച്ച് തെർലല്ലേ?
ഉം.
ഇല്ല ഉം ഉം. പിന്നെ എല്ലോം ആക്കിയാല് ആക്കാൻ ഇൻട്രസ്റ്റ് ഇണ്ടെങ്കിൽ കുട്ടിയെക്കെല്ലം ബേക്കറിന്ന് വാങ്ങണ്ടേല്ലോ. എനക്ക് പാചകത്തിനോട് അധികം താല്പര്യ ഇല്ല
ഇല്ലലെ അപ്പോ ആര ഒക്കെ ആക്കല്?
ഇല്ല ഡെയിലി ആ ക്ക്‌ന്നതല്ല ആക്കും സാധാ എല്ലോ ആക്കും അല്ല ഇങ്ങനെ ഭയങ്കരം ഭയങ്കര താല്പര്യം ഇതൊന്നല്ല. ഇല്ല ആക്കണ്ടേ ഭക്ഷണം ആക്കാണ്ട് നിന്നാൽ ശെ രിയാവൂലല്ലോ പോറത്ത്ന്ന് അന്നെ വാങ്ങിയാൽ ശരിയാവൂല. ഇന്ന സാധാരണ ദിവസം സാധാരണ ചോറും കറിയെല്ലം തന്നെയാണ് ചോറ് പരിപ്പും വെള്ളരിക്കയും കൂടിയിട്ടുള്ളോരു കറി പിന്നെ ഇന്ന് അ അയില കിട്ടിയിരുന്നു അയില പൊരിച്ചു കറിയാക്കാൻ ഒന്നും സമയം ഉണ്ടായില്ല. പൊരിച്ചു പിന്നെ ചക്കക്കുരു എല്ലം ഉണ്ടല്ലോ. ഓഹ് ചക്കകുരു വറ വറവ് നിങ്ങള് ഉപ്പേരിന്നെല്ലം പറയും പോലെ
ആഹ് ആഹ് ഇണ്ട് ഇണ്ട്ണ്ട് ചക്കക്കുരുന്റെ ആള ഞാന്
ആഹ് നല്ല ടേസ്റ്റ് അല്ലേ കൊറോണെന്റെ സമയത്തെല്ലം ചക്കക്കുരു ഷെയ്ക്കെല്ലാ ആക്കിറ്റിണ്ടായിറ്റെ?
ഏഹ് ഞാൻ ഉണ്ടാക്കിട്ടില്ലത് അത് പിന്നെ ആണ് ലെ ആദ്യം നമ്മൾ പുഴുങ്ങണോ? ആദ്യം നല്ല വിസിലടിച്ച് രണ്ട് മൂന്ന് ആഹ്
എന്നിട്ട് കട്ടിപ്പാലും അതും പിന്ന ബദാം അണ്ടിപ്പരിപ്പ് വാണങ്കി ഇടാ ഏഹ് ഈത്തപ്പഴം മധുര ത്തിന് വേണെങ്കിൽ ഇടാ പൻസാര ഇടുന്നില്ലെങ്കില് അങ്ങനെ എല്ലം കൂടി അടിച്ച് മണത്തിന് വേണേങ്കി കൊർച്ച് എസൻസ് ചേർക്കാം വാനിലെല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കില് കൊറച്ച് ഒരു തുള്ള് അതധികം കെമിക്കലോന്നും ആവുല്ല ഒരു തുള്ള്
ഉം ഉം ഉം.
ഉം നല്ല ടേസ്റ്റാത്
ആഹ് ഞാൻ ണ്ടാക്കില്ല്യ ഞാൻ ഇതേമാരി ഒ ചക്കക്കുരു കിഴങ്ങ് ചക്കക്കുരു പരി പ്പ് ചക്കക്കുരു മുരിങ്ങ അങ്ങനെ പലേതിൽ ഇതുണ്ടാക്കി
ചക്കക്കുരു ചെറുപയർ കറി നല്ല ടേസ്റ്റാ
ഉം
പിള്ളേര് പറയും ഇത് എനി ഇത് കഴിയുന്നവരെ ഇതനെ ഇന്നല ച ക്കക്കുരു വേറെ എന്തെല്ലോ ഇട്ടിട്ട് വെച്ചു മിനിയാന്ന് വേറെലുട്ടെച്ച് ഇന്ന് ഇത് ഇങ്ങന നിങ്ങൾക്ക് മടുക്കുന്നില്ലേ തിന്ന്
ആഹ് ആഹ്
പക്ഷെ അത് വെള് ത്തുള്ളിയല്ലേട്ട് വറുത്ത് എടുത്താ നല്ല ടേസ്റ്റാ അത് മാത്രം മതി കഴിക്കാൻ ഉം ഉം ഇപ്പൾത്തെ പിള്ളേർക്ക്‌ അതോന്നും വേണ്ടല്ലോ ആഹ് പണ്ട് ചുട്ടിട്ട് തിന്നൽണ്ട് നല്ല രസല്ലേ
ഉം
ഉം നമ്മക്ക് ചക്കയൊന്നും കിട്ടലില്ല വേറെവ്‌ട്ന്നേം കിട്ടുന്നതാണ് വീട്ടിലില്ല
ഇപ്പളുല്ല
ഉം വീട്ടില് ചക്ക പ്ലാവ് അധിക ഒര്തില്ല പ്ലാവ് പുളി ശരിയാവൂല മാങ്ങയും പഴല്ലും ഉണ്ടാവും ചക്കയൊട്ന്നെങ്ങി കഴിഞ്ഞ വിഷുവിന് കണി വെക്കാൻ വേണ്ടീട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങിയതാ ഹ്ഹ് ആഹ് നൂറ്റിരുവ് രൂപ കൊടുത്തിട്ട് വാങ്ങി
ആഹ് വല്ല്യക്കെ
ചെർത് അപ്പൊ ഈ ഇ ഇൻ ഇപ്രാശ് പ്പ ഞാനെന്റെ യോഗാ ക്ലാസ് പോവൽണ്ട് അപ്പൊ ഒരു ചേച്ചീന്റെ വീട്ടില് വരിക്കച്ചക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അടെല്ലാം ഇട്ത്ത് വെച്ച് അച്ഛനെ വിളിച്ച് വണ്ടി എടുത്തിട്ട് വന്നിട്ട് കൊണ്ടന്നു അപ്പകൊണ്ടന്ന പണിയാ ഈ ഈ പഴുക്കന്തോറും മുറിക്കലെല്ലാം പാടല്ലേ ഞാന അമ്മയോടയൊടറിഞ്ഞേ എനിയില്ല ചക്കയിടലും കൊണ്ട്രലും ഇതീനെ കൊണ്ട് മെക്കടന്നെ
ഹ്ഹ് ചക്ക പുഴുക്ക്ണ്ടാക്കണം ചക്ക പുഴുക്ക്
ഉം ആഹ് അത് നല്ല രസാ നല്ല പാക ത്തിന് ചക്ക ഇപ്രാശ്യം അങ്ങനെ ആക്കി
പക്ഷെ അത് ആയി കിട്ട് അരിഞ്ഞരിഞ്ഞ് ആയി കിട്ടാന് കൊറച്ച് പാടാ
ആള് സഹായിക്കാൻ വേണം ഒറ്റക്കെന്നെ ആവുമ്പോ ഭ്രാന്ത് വരും അപ്പൊ പഴുത്തു ഇനി ഒന്നു മുറിക്കാനുണ്ട് ആഹ് ന്ന പിന്നെ തേങ്കിയു
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ആഹ്